ഹലോ ആ കേൾക്കു ആ കേൾ നമ്മോ ഇങ്ങനെ ഫോണില് കളിച്ചു ഇങ്ങനെ കിടക്കായിരുന്നു
ആ ഓക്കെ ഓക്കെ സാധാരണ ഇത്ര ലയ്റ്റാവോ
ചെല ചെല ഇങ്ങനെ വെളുപ്പിനെ എപ്പ കിടക്കും ഭക്ഷണൊക്കെ കഴി പിന്നെ
ആ ഭക്ഷണൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കയാ കിടക്കാനായില്ല ഇങ്ങനെ ഞാനും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു
വൈകോ കിടക്കാന്
എന്തോ
എന്നും വൈകോ
ആ പതിനൊന്ന് മണി കുഞ്ഞുണ്ട് അപ്പൊ അവള് ഇതുപോലെ ഇരിക്കും
ആ ഞാനും അങ്ങനെ തന്നെ ആ ഉണ്ട് അപ്പൊ ഒന്നര വയസ്
ആ ഇവിടെ രണ്ട് വയസ്സ്
ആ അപ്പൊ ഉറങ്ങി ഉറ അപ്പ അങ്ങനെ അങ്ങനെ ഫോണിമ്മേ കളിച്ച് ഉറങ്ങിട്ട് വേണം ആർക്കേലും വിളിക്കാൻ ഇരുന്നിട്ട് സൗണ്ട്ണ്ടാവൂല്ലേ
ആ ഹാ കുഞ്ഞു ഉറങ്ങിയ അപ്പൊ ഉം
എന്നിട്ട്
പിന്നെ
എന്തൊക്കെ വന്നില്ലേ
എന്തോ ഹസ്ബൻഡ് പൊറത്താ ഒള്ളേ ആ ഇനിയിപ്പ വെക്കേഷന് വ
ആഹ്‌ മായേക്കെ ഇണ്ടോ
ഇന്ന് നല്ല മഴയായിരുന്നു ഇപ്പൊ രാത്രിയാവുമ്പോ മഴയില്ല
ഏഹ് പകലൊക്കെ മയെയേന്
ളൊക്കെ ഇന്നും ഇവിടെ മഴയായിരുന്ന് ദേശം ഇവിടെ മൂന്നാലീസം മഴ ഇല്ലായിരുന്നു
ആഹ്‌ പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഇവ ടെ ഇന്നാണ് നല്ല വെയില് ഇപ്പൊ വൈകുന്നേരായ പ്പളാണ് ഒന്ന് മയ ഇങ്ങനെ തൊടങ്ങിയത്
ആഹ്‌ അതെ അതെ മഴയാണ് ഷ് ത്തതോ വെയിലൊള്ളയാണോ ഇഷ്ടം
വെയിലുള്ള കാലാവസ്ഥ എന്തൊരു സുഖാണല്ലേ മയയാവുമ്പ ഡ്രസ്സൊക്കെ ഒണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ
കുട്ടളൊക്കെയുള്ള പേ
ആഹ്‌ അതെ
ഒരാളെ ഉള്ളോ കുട്ടി?
രണ്ട് മക്കള്ണ്ട്.
പഠിക്കുന്നുണ്ടോ വേറെ കുട്ടി വേറെ?
ആഹ് യൂ കെ ജി. അതെ.
ഹൗസ് വൈഫ് ആണോ അതോ വർക്കെയ്യുന്നുണ്ടോ?
ഇല്ലേ വർക്കെയ്ണില്ല. ഹൗസ് വൈഫ് ആയിട്ടന്നെ ഇയ്യോ? അങ്ങൻ തന്നെ. ഹൗസ് വൈഫെന്നെ.
ഞാന് പഠിച്ചോ ജോബ് നോക്കുന്ന്.
ആ ആഹ് ശെരി എന്തൊ പഠി ഉം
ഞാൻ പിജി കഴിഞ്ഞിട്ട് ബി എഡ്‌ ആര്ന്ന് ഇനിപ്പ ടീച്ചിങ് ജോബ് നോക്കണം
ആഹ് ആഹ് എന്ത എന്താ ഭക്ഷ ഉണ്ടായിരുന്നു
ഇന്ന് ചോറും മീ ഹലോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ ഹലോ ഹലോ ഹലോ
ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ടല്ലോ
ആഹ് കൊറേ നേരായിട്ട് എനിക്ക് കേക്കുന്നില്ലൊന്നും
അത് റേഞ്ചിന്റെ എന്തേലും പ്രശ്നം ആയിക്കാണും എന്റെ ഹസ്ബൻഡ് വിളിച്ചു
എന്തോ
ഹസ്ബന്റ് വിളിയൊക്കെ കഴിഞ്ഞോച്ച
ആഹ്
പറേണത് ചെലതൊന്നും ശെരി കേക്കുന്നില്ല ചെല ടൈമിലെ
ആഹ് എന്നാ റേഞ്ചിന്റെ ആരിക്കും നല്ല മഴ ഉള്ളോണ്ട്
ആഹ് എന്താ അറില്ല ചെല ടൈമില് കൊഴപ്പില്ല ഇപ്പോളെക്കെ ശരിക്ക് കേക്കുന്നുണ്ട്
ആഹ് ഹസ്ബെന്റ് നാട്ടിലാണോ അതോ
ആഹ് ഹസ്ബെന്റ് നാട്ടിലാണ് ഷോപ്പിലാണ് ഇവിടെ കൊറച്ച് അപ്പോർ ത്ത് വന്ന് ഇല്ല ഇന്ന് നേരം വൈകുന്ന്പറഞ്ഞ് വിളിച്ചീന്നു
ആ ഞാൻ നേരത്തെ ഇങ്ങനെ ഒരു കോൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്തപ്പോൾ ഒരു മെയിലായിയിരുന്നു അപ്പൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തു എനിക്കങ്ങനെ കൺവീനിയൻറ് സംസാരിക്കാൻ കൺവീനിയന്റ് അല്ല
അതെ അതെ ഇനി ഞാനും അങ്ങനത്തന്നെ ഞാനും ലേഡീസിനെ മാത്രേ വിളിച്ചി ട്ടെ ള്ളു നമ്മള് ഓലോടൊക്കെ നമ്മള് എന്ത് സംസാരിക്കാനാ എന്താ പറയാ ഒന്നും അറീലല്ലോ ലേഡീസ് ആവുമ്പോ പിന്നെ എന്തും പറയാലോ
അതെ പിന്നെ ബുക്കൊക്കെ വായിക്കോ
ബുക്ക് ഇപ്പ അങ്ങനെ വായിക്കലില്ല പക്ഷെ ആദ്യക്കെ വായിച്ചീനി
ആ എന്ത് എന്ത് വരെ പഠിച്ചതാ
ട്ടാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കയിഞ്ഞു പിന്നെ കോഴ്‌സ് എടുത്ത് പഠിച്ചിനി കമ്പ്യൂട്ടർ
കുട്ടി ചെറുതായോണ്ടാണോ ജോലി നോക്കാത്തേ അതോ
അതെ താല്പര്യക്കെ ഉണ്ട് കുറച്ചോ കുഴ സാലറി കിട്ടുന്ന ജോലിയണെങ്കിൽ എനിക്ക് താല്പര്യക്കെ ഉണ്ട്
ആ വീട്ടില് സപ്പോർട്ടാണോ
ആ അതിനൊക്കെ സപ്പോർട്ടാ അയിനൊന്നും കുഴപ്പല്ല പക്ഷെ കുട്ടി ചെറുതാവുമ്പോ പിന്നെ പറ്റൂലല്ലോ അതുകൊണ്ട് നീ വായിക്കലുണ്ടോ ബുക്കൊ
ഞാന് പി ജിക്ക് പഠിക്കുന്ന ടൈമില് വായിക്കുവായിരുന്നു പിന്നെ ബി എഡ് എഴുതുമ്പം ബുക്ക് വായി എന്നും ഇല്ല
ആ ഈ നോവലാളൊന്നും വായി ക്കാൻ കൂടല് ഉണ്ടാവൂലല്ലേ
ആ ഇല്ലല്ല പി ജിക്ക് പഠിക്കുമ്പോ പിന്നെ പഠിക്കാനുള്ള സമയമാണ് അപ്പൊ ഞാൻ ആ അപ്പൊ ആ സമയത്ത് ബിഎഡിന് വർക്ക് കൂടുതലായത് കൊണ്ട്
ടൂറൊക്കെ പോവലുണ്ടോ ടൂറൊക്കെ പോവലുണ്ടോ
പോവലുണ്ടോന്ന്
ടൂറ്
ടൂറ് പി ജി ക്ക് പഠി ചെലം ബി എഡിന് പടിപ്പിച്ചപ്പോ പോയിരുന്നു ബാംഗ്ലൂര് ഞാൻ പോയില്ല കുട്ടീനെയും കൊണ്ടു പോകാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നു
ആ വേറെ എവിടെക്ക പിന്നെ പോയത് ടൂറ്
ഉം പറ പറ
വേറെ എവിടുക്കാ പോയിനത്
ച്ച് കൊണ്ടോവും കല്യാണംകഴിഞ്ഞ് ടൂർ പോവോ എവിടേലും പോകറുണ്ടോ ട്രിപ്പായിട്ട് കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട്
ആഹ് ഞാൻ പോയിനി കക്കാടം പോയിനി മയേക്കല്ലേ
അതെ അതെ ഇപ്പം മഴയത്ത് മൊത്തം അപകടങ്ങളാ അതുമാത്രല്ല പല അസുഖങ്ങളും
റിസോർട്ട് എടുത്തങ്ങാണ്ട് രി അവ്ട്ന്നന്ന് പോന്ന്
ആഹ് അതല്ല ഇപ്പ ഭയങ്കര റിസ്കാ എല്ലായിടവും അസുഖങ്ങളും
ആഹ് അതെ പ്പൊ വീണ്ടും തൊടങ്ങീട്ട്ണ്ടോ അങ്ങടൊക്കെ നിപ്പിം ഷിഖല്ലി ഒക്കെലേ കൺ കണ്ടു കോഴിക്കോട് നിപ്പ തൊട്ങ്ങീണ് ശിഖല്ല തൊടങ്ങീണ്
പ്പെ എല്ലുംണ്ടല്ലാെ
ഉം ഇപ്പ എല്ലാർക്കും പന്യ
അതെ അതെ
വയറൽ പന്യാണ് ഒരാൾക്ക് ണ്ടായാ പിന്നെ എല്ലാര്
ഈ കൊറോണ വന്നെ പിന്നെ പിന്നെ എല്ലാർക്കും പെട്ടെന്ന് പെട്ടെന്ന് പനിയാണ്
ആഹ് ഇപ്പത്തക്കെ പനിയാ
ഉം അതെ അതെ ഇപ്പത്തെ പനി വന്നാ പിന്നെ നോ ക്കണ്ട ആരേം കൊറേ ദിവ്സെത്തേക്ക്
ആഹ് കൊറേയൊക്കെ ചോമേം ച്ചേന്റെ ക്ഷീണാെക്കേയ്ട്ട് മാറിക്കിട്ട്മ്പോത്തിന് അട്ത്തെ പൻച്ചാനായി
അതീ കുഞ്ഞുങ്ങൾക്കൊക്കെ വരുമ്പഴാ പ്രശ്നം.
ആഹ് ആഹ്
ഉം അവിടെ എന്തുവായിരുന്നു സ്പെഷ്യലൊക്കെ?
ഇവിടെ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല മൊട്ട പിന്നെ എന്തൊക്കെ
ഉം കു കുട്ടി സ്കൂളിൽ പോയി നാളെ ക്ലാസ്സുണ്ടോ
ആ അതല്ലേ എനിക്കിന്നു ക്ലാസ്സുണ്ട് ഓൾക്കില്ലേ
എന്തോ
അന്റെ കുട്ടി സ്കൂൾ പോണ്ടുണ്ടാവില്ലേ
ഇല്ല രണ്ട് വയസല്ലേ ആയുള്ളൂ
ആ ആ
ആ
ഉസ്കൂള് പോകും രാവിലെ പോകും പിന്നെ വൈകുന്നേരം ഓള് വരിക
ആ ആ കഴിച്ചോളോ ഫുഡെല്ലാം
ഫ് ഇല്ലേ ഇവിടുന്ന് മാരി കൊൊടുക്കണം അവിടുന്ന് പിന്നെ കഴിക്കനുണ്ടോ അല്ലേ നമ്മള അറിയില്ലല്ലോ
ആഹാ
എൽ കെ ജി യിൽ അയിനൊക്കെ കഴിക്കാൻ മടി തന്നെ. ടീച്ചർ വാരി കൊടുക്കല് തന്നെ. എൽ കെ ജി കു
ആ ആ പക്ഷെ അത്രയും കുട്ടികൾക്ക് വാരി കൊടുക്കാൻ പറ്റൊ യോ എന്റെ മോളാണെയൊരു വക കഴിക്ക പണ്ടൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിട്ട് ഈ പല ടൈപ്പ് ഫുഡ് ഉണ്ടാക്ക്ര്ന്നു ഇനി ഇവള് കഴിക്കാറായപ്പോ നമ്മക്ക് ന്നെ ഇണ്ടാക്കാൻ മടിപിടി
ആ
കഴിക്കുന്ന കുട്ട്യേക്ക് മ്മക്ക് എന്തോ ഉണ്ടായി കൊട്ക്കാൻ തോന്നും
അ ആ ആ അഹ്‌ ശെരിയാ അതേപോൽതന്നെ ഇപ്പളും ഞാൻ വാരി കൊടുക്കലാണ് വീട്ട്ന്നൊക്കെ
ഇത് വാരി കൊടുത്താലും കരച്ചിലും ബഹളവാ
ആ ഹാ ആദ്യൊക്കെ ഫോണ് ഇട്ട്ട്ത്ത് ശീലായിനെ ഇപ്പ പിന്നെ അങ്ങനെ വാരി ഫോണ ഒഴിവാക്കി ചെൽപ്പം ഫോൺ കൊടുക്കും വാരി കൊട്ത്ത് സ്കൂള്ണ്ടാവുമ്പ കഴിക്ക്ണ് ണ്ടോ ഇല്ലേ ഒന്നു അറീല ഓല് ഓള് പറയും കഴിക്ക്ണ്ട് ന്നൊ പറയു പിന്നെ സ്കൂള് വി ഇട്ട് വന്നാ ഞാൻ കഞ്ഞിയോ അങ്ങനെ എന്തേലൊക്കെ കൊട്ക്കും
ഇവക്കും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫോണ് കൊടുക്കുവായിരുന്നു പക്ഷെ പിന്നെ ഫോണ് മാത്രം കണ്ടോണ്ടിരിക്കും ഫുഡ് കഴ്‌ ല്ല അത് നിർത്തി ഇവക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിലേ ഫോണ് വെച്ച് കൊടുക്കുവായിരുന്നു
ആഹ
പക്ഷെ ഇവളെന്ത് ചെയ്യും ഫുഡ് കഴിക്കൂല ഫോണന്നെ തോണ്ടിക്കൊണ്ടിരിക്കും
ആഹ
ഉം ഇപ്പൊ കാർട്ടൂണോന്നുല്ല റീൽസ് ആണല്ലോ പല
ആഹ ആഹ
ഉം
കുട്ട്യോക്കൊക്കെ ഇപ്പൊ ഫോണ് കിട്ടിയാ മതി
അതിന് നല്ലതുണ്ട് പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നേ ചീത്ത വശാതോന്നുന്നു
ആഹ
പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന നിർബന്ധം അ നിർബന്ധം ദേഷ്യം എല്ലാം ഉണ്ട്
ആഹ ഫോണ് കണ്ട്കാണ്ട് ഫോണിലില്ല അതേ മതി ങ്ങനെ നമ്മോട് സംസാരിക്കും ഓരോ അയില് കാണുന്ന ഓരോ വാക്കുകളും ഇതൊക്കെ അത് ചെലപ്പം നല്ലതും ഉണ്ടാവും ചെലപ്പം ചീത്തിണ്ടാവും ഓലക്കേ പഠിച്ചെടുക്കുവല്ലോ പ്രായണല്ലോ അതെ കെടക്കാനായോ
ഞാൻ പറഞ്ഞില്ലേ എനി കിടന്നാലും കൊറചേരാവും ഹസ്ബൻഡ് വിളിക്കാനൊക്കെ
ആ ഞാൻ നേരത്തെ പറഞ്ഞ റെയിഞ്ച് നിക്ക് അതോണ്ട് ശെരിക്കും കേട്ടി
ആ അതെ അതെ എന്നാ കിടന്നോളു ഗുഡ് നൈറ്റ് ഇനി വിളിക്കാ ആ ശരി ഓക്കേകുഞ്ഞുശ്കെ ഓള് കെടന്നൊറങ്